പറഞ്ഞോളൂ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിരിക്കണു
ഉം ചായക്കെ കുട്ച്ച് ഇര്ക്കാ
ഉം
ആഹ് ശരി ചായെക്കെന്താ കടീ ണ്ടാക്കലാണോ അതോ ബേക്കറൈറ്റം സാണോ എന്താക്കെ
അങ്ങനൊന്നുല്ല അത് എപ്പൊഴും വേണം നിർബന്ധൊന്നുല്ല
ചായ മാത്രം മതിയോ ഓ മതി അയ്ശെരി ഉം പിന്നെ വേറെന്തൊക്കെണ്ട് പ്പം വെറ്തെര്ക്കെലാ വീട്ട്ൽ
ഇല്ലല്ലാ ഏഹ് ത് ഇഷ്ടപ്പെട്ട ഭക്ഷണേതാ
ഇൻക്കോ ഇന്ക്ക് ബിര്യാണിഷ്ടാണ് പിന്നെ സദ്യഷ്ടാണ് ഇഷ്ടാണ് യാക്കോ
ബിരിയാണി
പിന്നെ പച്ചക്കറിയാണോ ഇഷ്ടം
മീന് നൊടാണ്ഷ്ടം
അത് ശെരി മീനാ ഷ്ടം എല്ലാ മീനും ഷ്ടണോ ചെറ്യേ ചെറ്യേ മീനാ വല്ല്യ വല്ല്യ മീൻ എങ്ങനെ ഉം ഉം ശെരി എങ്ങെനെ
അവ്ടെ ചി എറച്ചിയാണോ മീനാണോ കൂട്തൽ വാങ്ങാറ്
ഇവിടെ മക്കക്കൊക്കെഷ്ടം എറച്ചിയാണ് ഇന്ക്ക് രണ്ടുഷ്ടാട്ടോ ഇൻക്ക് മീൻ നല്ല എരും പുള്യൊക്കെട്ട മീന് ഇൻക്ക് ഭയങ്കെരെഷ്ടാ
ആഹ് ആഹ്
പിന്നെ മൊളക്ട്ട് വെച്ച മീന് അതൊക്കെ ഇന്ക്ക് ഭയ്ങ്കെര ഇഷ്ടാ.
അതൊരു വേ
ത് വേറൊര് ഇഷ്ടേക്കാരലേ കഴിക്കാൻ ഉം ഉം ശെര്യാ പിന്നെ നല്ല ഉച്ച ഉച്ച സമയത്തൊക്കെ നല്ലെ മത്തിമീൻ പൊര്ച്ച മണം മത്തിമീനെ നല്ല രസാണതൊക്കെ ഇത്രെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നൊന്ന ഒന്നാണ് ആഹ് ണ്ട്ണ്ട് ണ്ട് ഉം അതേലേ ആ ഉം എറ്ച്ചിനോട് താല്പര്യല്ലാ. എർച്ചിനോട് താല്പര്യല്ലേയ്ച്ചാ
ആഹ് എർച്ചി കഴിക്കും.
ഉം പക്ഷെ ഒന്നും കൂടി ഒര് ഇഷ്ടംകൂടുതല്.
ആ അതാ എപ്പോഴും കഴിക്കുന്നെ നല്ലെല്ലല്ലോ?
അല്ലല്ലോ ഉം ഉം ക്ഷെമ്മക്കീ എറ്ച്ചിഒക്കെണ്ടല്ലോ അത് എള്പ്പം മട്ക്കും. ക്ഷെ മീന്ങ്ങനെ അത്ര പെട്ടന്ന് മട്ക്കൂലാ.
വെത്യസ്തമായ്ട്ടുള്ളെ കഴിക്ക അല്ലെ. ഉം ആഹ് പല പലേ മീനേക്കാരം
ആഹ് ക്ഷെ
ആക്ഷെ ഏറ്റും നല്ലെ കഴിക്കാൻ രസൊള്ളത് മത്തിയാ ആ മത്തിന്നാ ശരീരത്തിന് നല്ലത് മത്ത്യെന്നെല്ലേ?
ഉം അ ഇപ്പാണെങ്കില് പഞ്ഞി യിണ്ടല്ലോ അല്ലെ?
ആ അത് നല്ല രസല്ലേ കഴിക്കാന്.
ഇങ്ങളെ അവിടെക്കെന്താ പറ്യായ പഞ്ഞീന്നാ
നിങ്ങെന്താ പറയല്
ഞങ്ങള് രണ്ടും പറയും.
ഏ മറ്റേ ഞണ്ട് ചെമ്മിന് അതൊക്കെ ഇഷ്ടാ.
ആ അതന്നെ ഇഷ്ടപ്പെടാത്ത ഒന്നുല്ല ഇക് എല്ലാം ഇഷ്ടണ്.
മ് ഹ് വല്ല്യേ ചെമ്മീനൊക്കെ കിട്ട്വോ അവിടെ.
ഒരുവിധം എല്ലാം കിട്ടും.
കക്കറച്ചി അങ്ങത്തൊക്കെ.
ഓ എല്ലാം കിട്ടും.
ഉ ശരി ഇവടെ അതൊക്കെ കൊറവാണ്.
ആ ആ ചില സീസണ്ല്ല്ലേ ണ്ടാവുള്ളൂ.
ഉം ഉം ശരി പൊയമീന് അങ്ങനെ എ ഇഷ്ടാ
പൊഴ മീനൊന്നും ഇവിടെഅങ്ങനെ കിട്ടാറില്ല.
ഉം പൊഴമീന് ഈ തോട്ടില് വര്ന മീന് അങ്ങനെക്കെ ണ്ടല്ലോ? ആ കടൽപ്രദേശം എടുത്തായോണ്ട് അതാ കിട്ട. ആ ആ് ഇങ്ങക്ക് അയ്ന്റെവശ്യം ഇല്ലല്ലേ?
അതെ അതെ അതെ മക്കക്കൊക്കെ എങ്ങനെയാ ഫുഡ്.
മക്കക്കൊക്കെ എറച്ചിയെന്നെ മ് ഇസ്കൂക്കാണെങ്കിലും എറച്ചിയെന്നെ ഇഷ്ടം. പച്ചക്കറീ കയ്ക്ക്വൊ?
പച്ചക്കറി അആഹ് പച്ചക്കറിയെല്ലം ഓരോ ഒരു ദിവസം എറച്ചിയാണെങ്കില് ഒരുസം മീന് ഒരുസം എർ അങ്ങനെല്ലേ?
ഉം ഇവടെ ആഹ് എല്ലാ ദിവസം മീൻ വാണം.
ഉം
ഉം കറികളെ വ്യത്യസ്ഥാക്കണം. പിന്നെവെട അധികം വെള്ളിയാഴ്ച എറച്ചിയേക്കാരേ ഉം. അവ്ടെങ്ങനെ അങ്ങൻത്തെ ഞായറായ്ച്ചേണോ വെള്ളിയായ്ചേണോ എങ്ങനെ വെക്കല്.
കിട്ടുന്ന പോലെ
ഉം ഇവടെ വെള്ളിയായ്ച്ചേണധികം ണ്ടാക്കല്.
ഉം
ബിരിയാണി എന്തേ സ്പെഷ്യലായിറ്റ് ബി രിയാണിയോ എന്തെങ്കിലൊക്കെ ണ്ടാക്കല് വെള്ളിയായ്ച്ചേണ്. ഉം ന്നാ ബിരിയാണിക്കൊന്നും വലിയ കാര്യായിട്ടില്ല. ട്ട് കാര്യല്ല. അപ്പപ്പിന്നെ താല്പര്യള്ള വിഷയല്ല ഹും സദ്യ ഷ്ടാണോ?
സദ്യ നമ്മളെന്നുണ്ടാക്കുന്ന കാര്യങ്ങളെന്നെല്ലേ കൊറച്ച് വിഭവങ്ങൾ കൂ കൂ കൂട്ട്യാ മാത്രം.
ഉം ഞമ്മളവിടന്നാ അത്രെ ഏഹ് ത്ത് രസല്ല സദ്യ കിട്ടൂല.
ആഹ് ആഹ് അവി
ആഹ് അവീയിലൊക്കെ ഇണ്ടാക്കാ അറീല്ലേ ഇണ്ടാക്കാനറിയ പക്ഷെ ഞാൻണ്ടാക്കിയത് ഇനിക്കെന്തോ അങ്ങനെ തോന്നാറില്ല ഇഷ്ടം തോന്നാറില്ല.
ഹാ പുളിഞ്ചി
ആഹ് പുളിഞ്ചിഷ്ടാ ഇണ്ടാക്കാറൊക്കെൺ
കൂട്ട്കറി
ആഹ് കൂട്ട്കറി എല്ലും ഇഷ്ടാണ് പക്ഷെ ഇൻക്കെന്താ ഞാൻണ്ടാക്കിയത് ഇൻക്ക് അത്രക്ക്ഷ് ട്ടായി തോന്നലില്ല.
ഇപ്പയിന് ഇണ്ടാക്കണംന്നൊക്ക നോക്കാള്ള സൗകര്യൊക്കെണ്ടല്ലോ ഒറ്റയ്ക്ക് ഇണ്ടാക്കണ്ടല്ലോ.
ആഹ് അതൊക്കെ ണ്ട് പക്ഷെ ഇന്നാലും ആഹ് പക്ഷെ അത് എന്തോ നമ്മള് ഇണ്ടായി കഴിയുമ്പോ നമ്മളെന്നെ കഴിക്കുമ്പോ എന്തോ ഒര് പോലെ തോന്നും.
ആരെങ്കിലൊക്കെ
ണ്ടാക്കി തരാണെങ്കി നല്ല ഇഷ്ടാ ല്ലേ ആഹ് അത് ഇഷ്ടാ. ഇൻക്ക് എന്താ അറിയോ ഇൻക്ക് ഞാൻ ഇണ്ടാക്ക്യാല് അത് വേറെല്ലോൽക്ക് കഴിക്കാൻ കൊടുക്ക്ണതാ ഇഷ്ടം.
ചെലോര് അങ്ങന്യാണ്.
ആഹ് ഇൻക്കിഷ്ടണത്. ഇങ്ങള് ഇണ്ടാക്കുവോ എല്ലാ ഭക്ഷണും? ഞാൻ വലിയ ആളൊന്നല്ല കൊർച്ചൊക്കെ ഉം എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കുവോ?
ആഹ് നമ്മള് ഇപ്പറഞ്ഞ സദ്യേൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊ ഏ ന്ന് പറഞ്ഞ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് ഇല്ല
ഉം ഇഷ്ല്ലാഞ്ഞിട്ടാ നിങ്ങൾ ഉണ്ടാക്കാഞ്ഞിട്ടാ
ഉം ആർക്കും താല്പര്യല്ല പിന്നെ ഞാൻ അതിന് ഒരിത് കൊടുക്കലില്ല
അപ്പൊ പുറത്തൊന്നും പോകുമ്പോ ബിരിയാണി ഒന്നും കഴിക്കൂല
എപ്പെഴേങ്കില്
ഉം ഇവിടെ ആകെ ബിരിയാണിയൊരു പ്രധാന ഭക്ഷണ നീ ഒന്നു ഇല്ലെല് കുട്ടികള് എടക്ക് ബിരിയാണി വേണം പറയും അപ്പൊ ഞാൻ കുക്കറിലെങ്കിലും ഉണ്ടാക്കി കൊടുക്കും
ആ നെയ്ചോറ് ഉണ്ടാക്കൂട്ടോ
ഏ
അതും പിന്നെ ഒരു എറച്ചിക്കറി വെച്ചാ മതിയല്ലോ
ഉം അപ്പൊ ഉം അപ്പൊ സുഖാണല്ലേ അത്ണ്ടാക്കിയാല് വേറൊന്നും വേണ്ടല്ലോ ഉം എങ്ങനെ കുക്കറില ഇണ്ടാക്കല് അതോ നെയ്ച്ചോറ്
ആ കുക്കറിലെന്നെ വേം പെട്ടെന്ന് കഴിഞ്ഞ് കുക്കറന്നെ വേണ്ടേ
ഉം എറച്ചി കറിയോ?
എറച്ചിക്കറി സാദാ കുക്കറിൽ വെക്കോയ് ആ ടേസ്റ്റ് ഉണ്ടാവില്ല
ആ ആ അടുപ്പത്താണോ വെക്കല്?
അടുപ്പൊന്നുല്ല മ്മള്
പ്പൊ കൊറേ സമയം എടുക്കൂലേ?
ഇല്ലല്ല്യ
അ ആ വേവ് കൊറവുള്ളതും കൂടുത അ ആ ഇണ്ട്ണ്ട് ആടിഷ്ടാണോ?
അത് ഇതുവരെ കഴിച്ചി
കഴിച്ചിട്ടില്ല്യ ഇല്ല ഉ ഉം ഞാനും അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ഇത്രയും കാലം അ അത് കഴിച്ചാ ചൊറിയായിരുന്നു ഇപ്പ അത് മാറിട്ടുണ്ട്
അത് പോത്ത് കഴിച്ചാലല്ലേ?
അല്ല രണ്ട് കഴിച്ചാലും ഉണ്ടാവും അതേപോലെ മറ്റേ മാന്തൾ മീനില്ലേ നിങ്ങളവിടെ എന്താ? പറയാ അറിയില്ല ഈ തോലിങ്ങനെ പൊളിക്കും
അതെ ഞങ്ങക്ക് മാന്തമാന്താ
ആ മാന്താ മാന്ത ആ അത് കഴിക്കാ കഴിച്ചാലുണ്ടാവും ചിലർക്ക് പക്ഷെ ഇപ്പം മാറിട്ടോ ഇപ്പൊ ഞാൻ പോത്തും കഴിക്കും എല്ലാം കഴിക്കും ആ കൊറച്ച് കൊറച്ച് ഇങ്ങനെ കഴിച്ചു കഴിച്ചു ഇപ്പ ഭയങ്കര ഇഷ്ടാ ഇപ്പൊ പോത്ത് വരട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ട ആടിന്റെ രുചി അത് എല്ലാർക്കൊന്നും ഇഷ്ടാവൂല
ഇല്ല്യാ
ഊ ഉം ഇല്ല അത് ഒരുമാതിരി മണതാണ് ലേ
അല്ല ഇയ്യ് പ്രസവിക്കാൻ പോവാത്തോ കൊടുക്കുന്നു കേ
ആ ആ ഇൻക്ക് ഞാ പ്രസവിച്ചേടന്നന്ന്‌ ഇൻക്ക് തന്നിരുന്നു ക്ഷേ ഞാനന്ന് കയിച്ചിട്ടില്ല അന്ന് വീട്ടിലുള്ളോരൊക്കെ കയിച്ചു ഉം നിങ്ങള് നിങ്ങളവിടെ അങ്ങനെയൊന്നുംണ്ടാവലില്ല
ആവ്
കയിക്കലില്ല ക്കതെരും കയിച്ചിട്ടില്ല അയ് ശരി അടെ പൊതുവേ ആട്ടർച്ചി കൊറവെയ് ക്കാരംല്ലേ
ഉം
പ്പാ വിളിയ്ക്കട്ടോ ആഹ് ശരിന്ന